ആ കേൾക്കുന്നുണ്ട്.
ഉം മഴയൊക്കെ മാറിയോ.
ഇല്ലെന്നേ ഇത് തുളിക്കൊണ്ടിരിക്കുന്ന്.
മഴ പോയി ഇച്ചിരി വെയിൽ വരുകയാണെങ്കിൽ ഡ്രസ്സ് അങ്ങ് പുറത്ത്
ഉണ്ടാവുല പെയ്യോ പെയ്യോ.
ആ
ഉഉം ഞാനൊക്കെ മോളിന്റെ ടെറസ്സിൻ്റെ മുകളിലായിട്ടെ.
ഓ
പിനെ
വേറെന്താ ഫുഡോക്കെ കഴിച്ചോ.
മഴയത്ത് വെച്ചാ മൂത്തച്ഛ്ന്റെ വീട്ടിലാണ് കളിക്കുന്നത് വീട്ടിലാണ്.
ആഹ് അടുത്ത് തന്നെയാ.
ആ അടുത്ത് തന്നെയാ.
ആഹ് ഫോണമ്മേ ഇരിക്കുന്ന സമയം പോവല്ലോ
ആ ആന്തയ് ഞാൻ കാണി ക്കാൻ വിടല്ലെ ചെയ്യ വീട്ടിലിരുന്ന ഫോണിന് ഒര് സ്വൈര്യം ണ്ടാവൂല ഒന്ന് ഫോണ് ഫോണ്
ആ അതന്നെ ഇപ്പൊ ചെറിയ പിള്ളേര് വരെ ഫോണ് ഫോണ്
ആഹ് ഫുഡ്കഴിക്കണോ
അവർക്ക് അറിയാത്ത കാര്യങ്ങളും ഇല്ല അതിൽ
അത് ശരിയാണ് ഞമ്മളെക്കായം കൂടുതലായിട്ട് ഇവർക്കറിയാം ഉം.
അത് അത്ങ്ങനെ നോക്കിയിരിക്കന്നെ അവർക്ക് ഒറങ്ങും വേണ്ട കഴ്. ക്കും വേണ്ട ഒന്നും വേണ്ട.
മൊബൈലൊട്ട്യാ അവർക്ക് ഒന്നിന്റെ ആ വ്ശ്യല്യാ.
ഇതൊക്കെ എവിട്ന്ന് പഠിക്ക്ണ് എന്തോ.
ഉം. ഇന്ന് ഓരോടൊര് വ് എന്താണ് സ്കൂള്ത്തെ പഠിക്കാൻ പറഞ്ഞോക് ഒര് അഞ്ച് മിൻറ്റ് ഇര്ന്നാ ഓല്ക്ക് വയ്യാ.
അവർക്ക് ഒറക്കം വരും.
ഞാ പക്ഷെ മൊബൈൽ പോലെ എത്ര മണിക്കൂ.
ഹും
ഉം.
അപ്പ കളിക്കാൻ വിടെന്നെ നല്ലത്.
ആഹ്.
നമ്മളൊക്കെ ചെറുപ്പത്തില് മൊബൈലും ഇല്ല ഫോണു ഇല്ല. കളിക്കാൻ എഉട്ക്കാ വേണ്ടിചോടെന്നെ.
ആഹ് അന്നൊക്കെ എല്ലാ കളിയെളും ഉണ്ടെല്ല.
നല്ല കളിയ അ അട്ത്ത അടുത്തുള്ള പിള്ളേര് തമ്മില് നല്ല കണക്ഷനും ഉണ്ടായിരുന്നു.
ആഹ് ഇപ്പഹ് ല്ലല്ലോ ആ.
ഇപ്പ സ്കൂൾ ബബസ്സ് വരാ ഉമ്മർത്ത് നിർത്ത അവരാര് ഗേറ്റിന്റെ അടുത്ത്ന്ന് അവരാര് കേറി പോവാ.
ആഹ് ഇപ്പ അടുത്ത വീട്ടിൽ ആരേലും ഉണ്ടോ അതും കൂടി അ റിയാത്തരു കാലം വന്ന്ലേ.
അപ്പൊർത്തെ വീട്ടിൽ അഒക്കെ മതിൽ കെട്ടിട്ടേ അപ്പൊർത്തെ വീട്ടി താമസി. ക്കുന്നവരെ പോലും അറിയാത്ത കാലായിപ്പോ.
അറിയാത്തതാ പിന്നെ അർഞ്ഞ പൊർത്ത്ക്ക് എർങ്ങ്ല്ലോ ഓര് ഈ മൊബൈൽമ്മേണ്.
ഉം അവര് അവര് വണ്ടി കൊണ്ട്. ഉമ്മർത്ത് വണ്ടി വരും അതില് കേറി പോവാ അവിടെ വന്നിറങ്ങി അകത്തോട്ട് കേറാ. അപ്പൊർറത്തു ഇപ്പൊർത്തുള്ള ഹ്ഹ്മ് തും ല്ല.
ഇല്ല ഇല്ല ഇല്ല. ഇഞ്ഞ്പ്പോ വല്ലാതെ തന്നെ ഞമ്മളൊരു ഭാഗത്ത് കൂടി നോയ്ക്ക എല്ലാരും കൂടി പക്ഷെ വർ. ത്താനം പറയല്ല യ്യ അവനാൻ അവനാന്റെ.
മൊബൈൽല് തോണ്ടി ആ തോ ഇനിയിപ്പ നമ്മളൊരു വീട്ട്ക്ക് കേറി ചെല്ലാന്ന് വെച്ചോ ആ വീട്ട്ത്തവരും ഇത് തന്നെയാകും പണി. നമ്മളെന്തേലും ചെല്ലോ ചോദിച്ചാല് തല പൊക്കിയിട്ട് എന്താ എന്ന് ചോയ്ക്കും.
ആഹ് അതന്നെ പിന്നി അതിലന്നെ.
ആഹ് പിന്നിം അതിലെന്നെ ഇനിയിപ്പ നമ്മളെ വീ ട്ട് ക്കൊര് ഗസ്റ്റ് വന്നാലും അവർക്കും അതന്നെയാ പരിപാടി. ഒന്നുംസംസാരിക്കൊന്നുല്ല.
കാലം മാറികെ.
കാലം മാറി ഇനിയിപ്പ ഏത് കാലത്ത്ക്കാ നമ്മൾ എത്താന്നറിയ.
അഹ് എത്താന്നറിയില്ല അതെയതെ മൊബൈൽന്റെ ഉപയോഗാണെ കൊറച് കൂടിക്ക്ണു എല്ലാർക്കും കു
ഇപ്പൊ ഈ കൊറോണ വന്നയ്ന് ശേഷേ പിള്ളേരൊക്കെ അതിനങ്ങ് അഡിക്റ്റ് ആയി പോയി. അവർക്ക് അതില്ലാണ്ട് പഠിക്കാൻ പറ്റണില്ല എന്നുള്ളരവസ്ഥേക്കെത്തി നമ്മളൊക്കെ പഠിച്ചതും മൊ ബൈലില്ലാതെയായിരുന്നു.
അതെ അതെ. പ്പൊ സ്കൂള്ന്ന് പഠിപ്പിക്ക്ണേക്കായും കൂടുതൽ ഓൽക്ക് മൊബൈൽലാ പഠിക്കാനായിട്ട് മൊബൈലാണ് വേണ്ടത്.
ഇപ്പഴത്തെ പിള്ളേർക്ക് ഡിപ്രഷനും കൂടുതലാ അത് കാരണം.
ആഹ് ആഹ്. ഇനി അമ്പളെന്നെ ഒരു മൊ മൊബൈല് തര്ല്ല പർഞ്ഞാലേ. അവർക്ക് ഭയങ്കര ദേഷ്യല്ലേ ഉം.
കാര്യങ്ങള് അവരിക്ക് അത് അക്സെപ്റ്റ് യ്യാൻള്ള മത് അവര്ക്കിപ്പ ഇല്ല പിള്ളേർക്കില്ല ഉം
ഞ അറിയൂല ഞ്ഞി അതെ പയേ കാലത്തേക്ക് എത്തുംന്ന് അതും അറിയൂല
ആഹ് നമ്മള്ന്ന് ദേഷ് ഷ്യപ്പെട്ട് നോക്കാൻ പോലും പറ്റൂല്ല പിള്ളേരെ
ആഹ്
അതുവരെ അവർക്ക് സഹിക്കാൻ വയ്യ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തോര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടാവും
ആഹ് ശരിയാണ്
ഉം ഇപ്പൊ ഒന്ന് വടി എടുക്കാനുള്ള പോ സോത് ആഹ് സ്വാതന്ത്ര്യം പോലും ഇല്ല പിള്ളേരെ
ഉം ഈ മൊബൈലൊക്കെ നിന്നാ തന്നെ അവര് ശരിയാവും
ഇനിയിപ്പോ അഹ് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തില്ലേ കാര്യങ് ങ്ങള്
ഉം
ഇപ് രൺ ഒരു നാലഞ്ച് വർഷം മുന്നേ ഇത്രയും മൊബൈലിന്റത്ണ്ടായിരുന്നിലാ കൊറോണ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സ് തുടങ്ങിയതിന്റെ മു മുതലാണ്
ആഹ്
അന്ന് എല്ലാ പിള്ളേർക്ക് മൊബൈല് എന്നുള്ള ഒരു അവസ്ഥയേക്ക് എത്തിയപ്പോഴാണ് ഇത്രേം മോശായി പോയത്
ഉം
ഇനിയൊക്കെ അനുഭവിക്കന്നെ വേറെ വഴിയൊന്നുല്ല
അതെ അതെ ഓരോട്തേത് ജ് ങ്ങനെ കേക്ണ്ടല്ലോ കുട്ട്യേൾക്ക് മൊബൈലോടുക്കായിട്ട് ഓരോന്നും ചെയ്തുന്നൊക്കല്ലേ
ആഹ് ഇപ്പൊ എൽ ഒന്നാം ക്ലാസ് സ് മുതലുള്ള പിള്ളേർക്ക് കൗൺസിലിംഗ്ണ്ട്
ആഹ്
മ്മളൊക്കെ ചെറുപ്പത്തിൽ കൗൺസിലിംഗ് എന്നുള്ളരു വാക്ക് പോലും നമ്മള് കേ ട്ടതും വൽതായിട്ട് ഇതിനു ശേഷാണ് ഉം ഇവര്ക്ക് അന്ന് നമ്മുക്ക് നമ്മുടെ അടുത്തുള്ളവരോട് തൊറന്ന് സംസാരിച്ചായിരുന്നു ഇപ്പൊ ആര് തൊറന്നു സംസാരിക്കണ്
ഉം
പ്പൊ അവരായിരിക്കും അവരാ ടെ കാര്യങ്ങ
അവനാന്റെ കാര്യ ശരിയാണ്
ഞ അങ്ങനൊക്കെ സ്കൂൾ ബസ് ണ്ടായാലും നടന്നിട്ടാ പോയിരുന്ന അതരു പത്തും പതും പതിനഞ്ചും പിള്ളേർ ഒന്നിച്ച് നട കൂട്ടത്തില് നടന്നൊവും ആ ഇള്ള മാ ഇള്ളമാവ്മ്മം കല്ലെറിഞ്ഞിട്ടും ഉള്ളപുളീടെ ചൂട്ട്പോയിട്ടും
ഉം അന്ന്പറഞ്ഞാല് ഞമ്മളെ അം പോണ്ടെടുത്തൊന്നും ഉപ്പാന്റെട്ത്തൊന്നും കാശ് കൊടുക്കാണ്ടാവുല ബസ് ഇനി അങ്ങനെയന്നെ ഇപ്പ ഇല്ലെങ്കിലും കാശ്ണ്ടാക്കല്ലേ
ഇണ്ടാക്കെല്ലേ
ഉം ഇപ്പൊ ഒരുകുട്ടി ഒരുവർഷം കഴിഞ്ഞ് പോരണെങ്കിതന്നെ എത്ര പൈസേന്റെ ചെലവാണ് അന്നതില്ലല്ലോ
ഇപ്പൊ എൽ കെ ജി ചേർക്കണെങ്കിലെന്നെ എന്ത് പൈസയാ
ആ ഇഞ്ഞിയിപ്പത് ഗവൺമെന്റ്സ്കൂളാണെങ്കിലും പൈസക് ചെലവാണ്. അവരെ ബസ് ത് അങ്ങനെ ഓരോരോ കാര്യങ്ങള്പറഞ്ഞിട്ട്
ഉം
ഇപ്പൊ മക്കള് ബസ്സില്ലാതെ പോവുലല്ലോ നടന്ന്പോവുലല്ലോ
നടന്ന് പോവുല്ല
ഉം
ഞാന് ഇവിടം പിള്ളേര്ക്ക് ട്യൂഷൻഎട്ക്ണ്ടെ വീട്ടിലേ പ്പൊ ഞാനിങ്ങനെ പിള്ളേരെട്ത്ത് പറിം അവരിങ്ങനെ ബസ്സ്പോവുന്ന ബുദ്ധിമുട്ട്പറയുമ്പഴേ
ഉം
സ്കൂൾ ബസ്സില്ല ലൈൻബസ്സിന് പോന്നം ഇപ്പ ഞാനിങ്ങനെ പറയും ഞങ്ങളൊക്കെ നടന്നിട്ടാ പോയിര്ന്നേ വേണങ്കിനടന്നോ
ഉം അവര്ക്ക് നടക്കാവയ്യേ
ആഹ് നടക്കാവയ്യ ന്ന ഇവട്ന്ന് സ്കൂള് സ് സ്കൂൾ എത്തുന്നവരേള്ള എല്ല വീട്ടെരിം നമക്ക്പരിജയേര്ന്നു ഒരു ബുദ്ധിമുട്ട് എവിടെങ്കിലും വരുമ്പോ അവര്ണ്ടായിരുന്നു നമ്മളെനോക്കാൻ
ആഹ് ആഹ്
പ്പൊ വഴിലെന്തേലൊരു ബുദ്ധിമുട്ട് വന്നാല് അത് ഈ കുട്ടിയാണന്ന് എല്ലാർക്കും അറിയായിര്ന്നു
ആഹ് ഇഞ്ഞിപ്പോ സ്കൂൾബസ്സില് പൊയ്ക്കാണെങ്കി കൃത്യസമയത്ത് വീട്ടിലെത്തി ഓര്ക്ക് ഈ സമയംകൊണ്ട് മൊബൈൽ കിട്ട് ട്ടുന്നുള്ളൊര് ഇതാണേ
ആഹ് അതിനാണ് ഓട്
ഓടിയണ്ട് വര്ന്നത് പഷെ നടന്നിട്ടാവുമ്പോ വഴി വൈകുന്നേരാവൂലേ അപ്പൊപിന്നെ ഓര്ക്ക് കിട്ടുലാന്ന്ഒറപ്പാണ് അതോണ്ടാണേ
ഉം കാലങ്ങളൊക്കെ കൈവിട്ട്പോയി
ഉം ഇഞ്ഞൊക്കെ വരാനിരിക്ണതെ
ഇഞ്ഞിങ്ങനെ കാണാ നമ്മക്ക് എങ്ങനെയാണ്ന്ന്
ആഹ് പഷെ ഒരു ബുദ്ധിമുട്ടുല്ലാതിരുന്നാമതി
ഉം പിള്ളേര് നല്ല പിള്ളേരായിവളർന്നാമതി. ഇന്നത്തെ കാലത്ത് ഒ ആ ഒന്നുംവിശ്വസിക്കാൻ പറ്റാത്തകാലയി ചെറിയെപിള്ളേർക്ക് വരെ
അഹും ശരിയാണ് അവനാന്റെ മക്കളെതന്നെ അവനാന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകോണ്ടിരിക്കാണ്
ആഹ് വീട്ടാരെതന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തകാല
ആഹ് അത് ശരിയ
വെല്ലാ അവർക്ക് പഠിക്കാള്ളതെല്ലാം അതില്ണ്ട്. വേണ്ടതും വേണ്ടാത്തതൊക്കെ അവർക്ക് സർ ചെയ്യട്ക്കാ പറ്റുല്ലോ വെ വേണ്ടത്അവരെടുക്കൂല അവർക്ക് വേണ്ടാത്തതേ പറ്റുള്ളൂ
ആഹ് ഈ ഷോട്സന്നെ കാണ്ണത് ഭയങ്കരതായിട്ടുള്ളൊരു പ്രശ്നാണ്.
ആഹ് അതൊരു മനുഷ്യ പൊട്ടതരം കൺ പൊ ന്താണ് മന്ദബുദികളാക്കുന്ന
മ്മ് പഷെ ഓര് പ ഇത് കണ്ടയിനേഷം ഇനി ഇതിന്റെ നെക്സ്റ്റ് എന്താണ് ന്താണ് അവർക്ക്‌ ആഹ് ഒരു ചിന്തല്ലേ അപ്പൊ ഇനിഞ്ഞമ്മ കായാലും അങ്ങൻ തന്നെ ഞമ്മളെന്തേലും കണ്ടാവു ഇതിന്റെ ബാക്കി എന്താണ് അ
അഹ് അന്ന് കാലത്ത് സീരിയല് ആയിരുന്നു ട്ടോ സീരിയല് ഉണ്ടായിരുന്നു മ്മ് ഇപ്പ സീരിയലൊ കെണ്ട് ഇണ്ടാവുല്ലെ ഞാൻവടെ ആരപ്പോ കാൺണ് സീരിയലൊക്കെ ഇണ്ടാവും മ്മ് ഇപ്പൊ മൊബൈല്ല് ഒതുങ്ങീലെ എല്ലാരും
മ്മ് ചെലോര് കാണുന്നോരൊക്കെ ഇണ്ടാവും
ആഹ് എനിക്ക് ഇഷ്ടല്ല ഞാൻ കാണലില്ല
ഇക്ക് ഈ സീരിയാല്, സിനിമ അതിനോടോന്നും
താല്പര്യല്ല എനിക്കും താല്പര്യം ഞാൻ ആദ്യക്കെ കണ്ടായിരുന്നുട്ടോ ഇപ്പ കാണാ ഞാം കാണാത്തത് കൊണ്ട് എന്റെ ഹസ്ബന്റും കാണ്ല്ല എൻ്റെ ഹസ്ബന്റ് കഴിഞ്ഞോസം കഴിഞ്ഞോസം ഹസ്ബന്റിന്റെ വീട്ടാര് വന്നായിരുന്നു അപ്പണ്ട് പറിണ് ഞാൻ ഇവളെ എന്ന് കെട്ടിയോ അന്ന് ഞാൻ മന്തായി പർഞ്
ഇങ്ങനെ പാട്ടുകളൊക്കെ കാണും അത്രേള്ളു
സിനിമൊക്കെ പോയി കണ്ടിരുന്നു അപ്പ എനിക്കിഷ്ടല്ലാത്തോണ്ട് പുള്ളിക്കാരു കാണാറില്ല
ഏഹ്
വേറെനാ അവിടെ അവരാ വീട്ടാര് സിനിമക്കൊക്കെ പോകുന്ന ആൾക്കാരാ?
ഏഹ് ഇല്ലല്ല അങ്ങനെന്നു
ല്ല ഇവടെ ഹസ്ബന്റിന്റെ വീട്ടാരെ
ആഹ്
അവര് എടക്ക് പോയി കാണും അപ്പൊ കഴിഞ്ഞ ദിവസം പിള്ളേര് വന്നപ്പങ്ങനെ പറയ്ന്ന്ണ്ട് അപ്പ ഇക്കാക്ക പറയാ ഞാൻ ഇവളെ എന്ന് കെട്ടിയോ അന്ന് ഞാൻ മന്തായി പോയതാ
ഉം അഹ് പോയി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ പോണം പോണം തന്നെക്കാരം അട്ത്തത് വെരുമ്പോ അതിന് പോകായിരുന്നു ഇന്ന്ണ്ടൊര് ഇതെ
എന്ന് വെച്ച് മോശംന്നോല്ല നമ്മ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ
താല്പര്യേക്കാരം അങ്ങനെങ്ങനെ താല്പര്യം ഇല്ലായെന്നെ നല്ലത്
ഉം എനിക്ക് താൽ എനിക്ക് താല്പര്യല്ല
ന്നോല്ല്യ ഇഞ്പ്പോ വീട്ട്ലെന്നെ ടി വി ഇണ്ടെങ്കി തന്നെ ഉം
വേറെ എന്താ പാട്ടൊക്കെ കേൾക്കായിരുന്നുട്ടോ ആദ്യോക്കെ ഇപ്പ അതിനോടും വല്ല താല്പര്യങ്ങോളോന്ന്ല്ല ഇപ്പൊ ഞാൻ വായി നന്നായിട്ട് വായിക്കും അല്ലാത്ത കതൊന്നുല്ല ആഹ് ശെരിയന്നാട്ടോ ശെരിയാ